നമസ്കാരം
ഹലോ കേക്കാവോ
ആ കേൾ
ആ എവിടാ സുഖണോ?
ആ സുഖമായിരിക്കുന്നു അവിടോ?
ആ ഇങ്ങനെയൊക്കെ പോന്ന് അവിടെങ്ങനെയാ അവിടെങ്ങനെയാ കഴ് ഴയോക്കെ ഉണ്ടോ
ഇല്ല ഇന്ന് കുറച്ച് വെയിലുണ്ട് അതുകൊണ്ട് തുണിയൊക്കെ അങ്ങ് കഴുവിട്ട് അവിടോ?
ആഹ് ഇവിടെ മഴ ഉണ്ടോന്ന് ചോയ്ച്ചാ ഉണ്ട് ഇല്ലയോ ചോയ്ച്ചാ ഇല്ല അങ്ങനെ ഇടക്ക് പെയ്യും നി ക്ക്എടക്പെയ്യും നിക്കും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തുണി ഒന്ന് പെയ്യുമ്പോ എടുത്ത് അകത്തി വെക്കും പിന്നെ വെയില് വരു മ്പോഴത്തേനെ എങ്ങനെങ്കിലു ഇതൊക്കെ ഒന്ന് ഉണക്കണ്ടായോ
അത ചായകുടിയൊക്കെ കയിഞ്ഞോ
ചായോടിയൊന്നും കഴിഞ്ഞില്ല അങ്ങനെ ഇവിടെ അമ്മ മാത്രേ യോക്കെ ചായ കുടിക്കത്തുള്ളൂ വേറെ ആരു രും അങ്ങനെ ചായ ഒന്നും കുടിക്കത്തോന്നുല്ല അതുകൊണ്ട് അങ്ങെനെ ചായ കുടിപ്പൊന്നും ഇല്ല ഓ
പിന്നെ എന്തുവാ പരിപാടി
ഓ ഇന്നാണെങ്കി ഞങ്ങളെല്ലാരും കൂടെ ഒന്ന് അഴീക്കേ പോണം എന്നൊക്കെ പറഞ്ഞിരുന്നതാ പക്ഷെ ഇന്ന് ഭയങ്കര മഴ ഒരു നല്ല മഴ കോളുണ്ട് പിന്നെ അവിടെക്കിം ഒരു മഴ ആയിരിക്കുവല്ലോ കടൽ പ്രദേശല്ലേ അതൊണ്ട് പി പിന്നെ വിചാരിച്ച പോകണ്ടാന്ന് പറഞ്ഞ അവിടെ പോയിക്കഴിഞ്ഞാ കൊറെ കാണാനൊക്കെ ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞു പക്ഷെനാ ഇതുവരെ പോയിട്ടില്ല
ആ കൊറെയുണ്ട് അഴിക്കല് മ് കൊറെ കടയുംണ്ട് ഇങ്ങനെ മോമോസ്
ഓ ഓ കഴിക്കാനൊക്കെല്ലയോ
പിന്നെ കാണാനും കൊറച്ചുണ്ട്
ആ ആ പാലത്തിലോക്കെ കേയറിയിട്ടുണ്ടോ?
ആ അത് ന്നാദ്യം പോകുമ്പോൾ നമുക്കൊന്ന് വഴി പറ്റും കാരണം കറക്റ്റ് ആ സ്ഥലത്ത് ചെന്നിറങ്ങാനായി കൊറെ എടുത്തുണ്ട് ഇങ്ങൻ വട്ടം പോയപ്പോ ഒരു മീൻ ക്കാരുടെ ഹേ ഏരിയയിലൊക്കെ പോയി പെട്ടരുന്നു
ആ നല്ലിയോ
ഉം
എനിക്കാണെങ്കി ഇന്ന് കറക്റ്റ് ആ വഴി നമ്മുക്ക് ഒറ്റക്ക് പോവാനും അറിയത്തില്ലല്ലോ ഇപ്പൊ കറക്റ്റായ വഴി അറിഞ്ഞൂടാ
ഒഴിക്കലോട്ട് ആ ആ ശരിയാ എന്തോന്ന് എന്തെലും ചെയ്യണം കാരണം അവിടെ ഞാൻ കൊറെ വീഡിയോസ് ഒക്കെണ്ട് പിനിയിപ്പ ഈ ന്യൂ ഇയറിനൊക്കെ കൊറെ ഫെസ്റ്റിവലും അല്ലാതെ ഞായറാഴ്ചൊക്കെ കൊറെ എന്തൊക്കെ ഫു കാര്യങ്ങളൊക്കെ അവിടെ എക്സ്ട്രാ അവിടെ ഇല്ലാത്തത് തന്നെ ആയാലും അല്ലാതെയും പിന്നെ വരുന്നുണ്ടെന്നൊക്കെ പറയും
ആ ഒ കാണാത്ത സ്ഥലല്ലേ ഒരുവട്ടം വന്ന് കണ്ടു നേക്ക്
ആ അങ്ങനെ അതൊന്ന് പോണന്ന് ഒരിക്കല ഒന്ന് പോയി നോക്കണം മോമോസിനൊക്കെ എങ്ങനെ ഭയങ്കര റെയ്റ്റാണോ ആണോ
പിന്നെ ഫ്രൈഡ് അങ്ങനെ ഒണി അങ്ങനെന്തോ സംഭവൊക്കെ ഉണ്ട് കൊറെ ഉണ്ട് അവിടെ പക്ഷേ നല്ലതായിരുന്നു
എന്തോ
മോമോസ് നല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന് അത് ആ ലൈവായിട്ട് നല്ല ചൂടായിട്ടാ വരുന്നത്
ആ അവിടെ മറ്റേ കുതിരസവാരി ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന അതൊക്കെ കണ്ടായിരുന്നോ?
കുതിരയെ കണ്ടില്ല ആ ഒരു കുതിരയും പിന്നെ ഒരു ഒരു കണ്ണില്ലാത്ത ഒരു ഇതുണ്ട് ഒട്ടകം അങ്ങനെ ഒ ഒട്ടകവും ഉണ്ട് കുതിരയ ഉണ്ട് പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ജെംമ്പി എന്നൊരു സംഭവം അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്
ഒ ആ
പിന്നെ ക പറ പോണം പോ ഉം അത് വരെ പോകുമ്പ അല്ലേ മറ്റേ അയാ അമൃതാനന്ദമയുടെ ഒരു സ്കൂളുണ്ടല്ലോ
ആണോ ഞാനങ്ങനെ അവിടൊന്നും കണ്ടിട്ടില്ല അവിടെ എന്തോ അവിടെ എന്തെങ്കിലും ഉണ്ടോ കാണാനായിട്ട്
ആ സ്കൂളിന്റെ ഒരു നല്ല നല്ല രസം ആ സ്കൂളിന്റെ ഒരു പ്രദേശം കാണാൻ നമുക്ക് അ നിന്ന് കാണാൻ പറ്റും ഒരു പാലത്തിക്കൂടെ പോകുന്ന രീതിൽ
ആ അല്ലേ
ഉം
ഉം വേറെ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം ഉണ്ടോ കാണാനായിട്ടൊക്കെ നല്ലത്
ഇവിടെ അടുത്ത്ങ്ങന ഉ വലിയ നല്ല സ്ഥല കൊട്ടാരക്കര മീന് പിടിപ്പാറയുണ്ട്
അന്ന്ല്ലേ അവിടെ ഇങ്ങനെ അവിടെ
ആ അവിടെ ഇതുപോലെ ആ നമുക്ക് ചെന്ന് കാണാൻ പറ്റുന്നേ വിനോദസഞ്ചാരിക
കറി എന്തൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്
ഇന്ന് വള്ളിപ്പയർ ഓര വെച്ചു പിന്നെ പയറുക ഉണ്ടായി മീൻകറി ഉണ്ടായിരുന്നു മീൻ വറുത്തത ഉണ്ടായിരുന്നു അവിടോ
ഇവിടെന്ന് തോരനും പിന്നെ തക്കാളി വെച്ചൊരു കറിയും പിന്നെ മറ്റേ നമ്മള് അല്ലാതെ നമ്മുടെ സാധാ മറുത്തരിച്ചത് മറ്റേ തീയൻല്ലാത്ത വേറ തീയനുണ്ടല്ലോ? ഇ പച്ചതിയല് ആഹ ആ തീയല് ആയിരുന്നു മീനൊന്നും ഇവിടെ ഇങ്ങനെ ഇപ്പ കിട്ടുന്നില്ല അവിടെ മീനൊക്കെ കിട്ടുന്നുണ്ടല്ലേ
വല്യ മീനൊന്നും ഇല്ല നത്തോലി നത്തോലി തന്നെ കൊറച്ച് ദിവസയിട്ട്
ആന്ന് ഇല്ലേയ
ഉം
ഉം എന്ത് തനിയെ എല്ലാം ഉണ്ടാക്കുവ അതോ ഈ ഇ അമ്മയക്ക
ഇല്ല അമ്മ ഇവിടെ അമ്മയുടെ ഒരു ബന്ധു വീണിട്ട് കിടക്കുന്നു അപ്പൊ നോ ക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഒറ്റക്കാ ചെയ്യുന്നൊക്കെ
അവിണ്
ആ ഒരുപാട് പ്രായൊന്നു ഇല്ല എന്തോ എന്തോത്തിനെയോ കണ്ട് പേടിച്ച് തെന്നി വീണതാ
തെന്നി വേണില്ലയോ എത്ര ദിവസം ആയി വിണിട്ടു
വിണിനിട്ടിപ്പൊ ഒരു ഒരു മാസം ആവുന്നു പക്ഷെ ഡിസ്കിന് കംപ്ലയിന്റ് ഉണ്ട് അതുകൊണ്ട് ഒറ്റക്കൊക്കെ ഭയങ്കര ബുദ്ധിമു ട്ട പുള്ളികാരിക്ക്
അയ്യോ നോക്കാൻ ആരു ഇല്ലേ അവിടെ
മക്കളൊക്കെ ഉണ്ട് അവർക്ക് ഉദ്യോഗസ്ഥരാ അപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ ആരും ഇല്ല
ആ ആ അതാപ്രശ്നം
പിന്നെ ഇനി എന്ത് പരിപാടി ഓ ഇനിയിപ്പ എന്താ ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും ഇല്ല മഴ പെയ്യാൻ പോകുന്നു അതുകൊണ്ട് തുണിയൊക്കെ പറക്കി ഇടണം പിന്നെ വൈക ത്തേക്ക് ചായടണം കുഞ്ഞിനെ കുളി
ആ കുഞ്ഞ് എന്തേ എന്തോടുക്കാ കുഞ്ഞ്
കുഞ്ഞിനെ ഇന്ന് അംഗനവാടി വിട്ട് കുറെ നാൾക്ക് ശേഷം അത് കഴിഞ്ഞിട്ട് വന്ന് മേലൊക്ക് കഴുകി കൊടുത്ത് ഉറങ്ങുന്നു
ഉറകുന്നില്ലയാ
ഉം
മോനാന്നോ മോളാണോ
മോന
ആ വാശിയുണ്ട ആൾക്ക്
ഓ അതേ ഉള്ളൂ അങ്ങനവാടി കൊറെ ആദ്യം ഇവിടെ അടുത്തൊരു വീട്ടിലായിരുന്നു വിടുന്ന ആശൻ പള്ളിക്കൂടത്തിൽ
ആ ആ
ടീച്ചറിന് ഇതുപോലെ കുറച്ച് ഏ അസുഖമൊക്കെ ആയിട്ട് കുറച്ചാളായിട്ട് ക്ലാസ് ഇല്ലായിരുന്നു
ആ
അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വിട്ടില്ല ഇപ്പം എന്റെ പഠിത്തൊക്കെ കഴിഞ്ഞൊണ്ട് ഇപ്പൊ ഞാൻ കൊണ്ടാ ഇവിടെ അടുത്ത് അങ്ങനവാടി ഇന്ന് തൊട്ടാ പോയി തുടങ്ങി
ഇന്നോട്ട് പോയി ഇല്ലയോ
ആ ഞാ ഒരാഴ്ചട്ട് എന്റെ വിട്ടി
ആ
അപ്പ അത് ഇന്നോട്ട് പോയിത്തുടങ്ങിയപ്പോ വാശി ഇത്ര നാളും പോവാതിരിനിട്ട് പോയപ്പോത്തേന് കറച്ചിലും ബഹള
ഹസ്ബന്റ് എവിടെ നാട്ടിലില്ലേ
ഇല്ലില്ല പൊറത്താ
ആണില്ലേ
ഉം
ഉം ആടിനെ നക്കുമ്പോഴത്തേക്ക്ഇനി ചോറ് കൊടുക്കോ അതോ വേറെന്തെങ്കിലും? പലഹാരം ഉണ്ടാക്കോ
ഇല്ല കട്ടൻ ഭയങ്കര ഇഷ്ട അപ്പൊ കട്ടൻ ഛായേണേലും പലഹാരം കൊടുക്കും അത് കയിഞ്ഞിട്ട് ആറ് മണി ഒക്കെ ആവുമ്പേത്തിന് ആപ്പിളോ ഓറഞ്ചോ അങ്ങനണ്ട്
എങ്ങനെ എന്ത്ലേം കൊ കൊടുത്തയ്ഞ്ഞ കഴിക്കോ അത് ഭയങ്കര നിർബന്ധവാ
നിർബന്ധേ ഒള്ളു വായി വെച്ചോണ്ടിരിക്കും കഴിക്കത്തില്ല ഇറക്കത്തില്ല. എത്ര മണിക്കൂർ വേണേലും വായി വെച്ച്
വെച്ചോണ്ടിരിക്കും ഉം ഉം അവടെ അടുത്തൊക്കെ പുള്ളാരൊക്കെണ്ടോ കളിക്കാൻ വിടാനൊക്കെ?
ഇവടെ ഏ കുഞ്ഞിനെ പ്രായമുള്ള പിള്ളേരൊക്കെ കൊ റവാ. ഏ അത്യാവശ്യൊരു ഒന്നിലോ രണ്ടിലൊക്കെ പഠിക്കുന്ന പിള്ളേരാ അപ്പൊ അവരൊക്കെയങ്ങ് സ്കൂളിൽ പോയി കഴിഞ്ഞാ പിന്നെ ഇല്ല ഉം അതുകൊണ്ട് പുള്ളിക്കാരന് പൊറത്തിറങ്ങി കളിക്കാനൊരു കൊച്ച് ണ്ടായിരുന്നു അതിപ്പൊ ഈ വർഷം തൊട്ട് സ്കൂളി പോയി തൊടങ്ങി.
ആ
അപ്പൊ തീർത്ത് ഒറ്റപ്പെട്ട്
ആഷി ഫോണേ കളിയൊക്കെണ്ടോ?
ഉം ഫോൺ വെച്ച് ഏ കറണ്ട് പോയി ടി വി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാ ഉടനെ ഫോൺ വേണം.
ഫോൺ വേണം.
ഫോൺ ല്ല അത് നമ്മടെ കയ്യീന്ന് പറ്റിയൊരു തെറ്റ. നമ്മളങ്ങനെ ശീലിപ്പിച്ച ആഹാരം കൊടുക്കാൻ നേരം ഫോൺ കാണിച്ച് കാണിച്ച്
ആ ശീലിപ്പിച്ചാ അത് തേ മാതാപിതാക്കൾ ഒരൊറ്റ തെറ്റാടാ പിന്നെ പിള്ളേർക്കതങ്ങ് വാസിയായിപ്പോ കരയുമ്പോ നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ.
ഭയങ്കര നിർബന്ധവാ
ഉം
ശ്വാസം പിടിച്ചിരിക്കുന്നു
ആ പിള്ളേരുടെരു മെയിൻ പ്രശ്നമാ ശാസം പിടിച്ച വെച്ചിരുന്നതെ അങ്ങനെടേലും പോട്ടായിരുന്നു
ആ അങ് എനോല് പഠിക്കാൻ ഇരുന്നാ ഇരുത്തി കഴിഞ്ഞാല് കുറച്ച് നിർബന്ധവാ എന്നാലും എഴുതി തുടങ്ങിയ പിന്നെ അങ്ങ് എഴതിക്കോളും.
അ ആ ഇപ്പൊ എല്ലാം പോയി പഠിച്ചാ
ആ ഇപ്പൊ പോയിട്ട് എ ബി സി ഡി അങ്ങനെ എന്തോ പഠിച്ചന്ന് പറഞ്ഞു നി രാത്രിയില് ഹ് ആഹാരൊക്കെ കൊടുത്ത് കയ്ൻ
ആ അതെന്തായാലും നന്നായി വീട്ടിലങ്ങോട് പറഞ്ഞ് കൊടുക്കാനൊക്കെ ഇച്ചിരി സമയം നമ്മള് കണ്ടെത്തി കഴിഞ്ഞാ പിള്ളാരങ്ങ് പഠിച്ചോളൊല്ലോ
അതാ നമ്മള് നമ്മുടേം കൂടൊരു ശ്രദ്ധ വേണം. അല്ലാതെ ടീച്ചർമാരെ പഠിപ്പിക്കുന്നറഞ്ഞ് ഇട്ടിരുന്ന കാര്യല്ല ട്ട്
ആ അതാ അമ്മായിമ്മ ഇപ്പൊ വീട്ടിലോട്ട് വരുത്തില്ലയോ അതോ ആണോ അപ്പൊ അവിടെ കൂടെ കെടക്കാനോ
ഇല്ല ഇപ്പൊ പോവുന്നില്ല കൂടെ കകെടക്കാൻ നേരത്തെ പോകുന്നുണ്ടാ ആ
ഒരു വീട്ടീന്ന് ഒരുപാട് ദൂര ഒണ്ടോ അങ്ങോട്ട്?
ഇല്ല ഇവിട്ന്നങ്ങോട്ട് നടക്കാവുന്നേ ഒള്ളു പിന്നെ പുള്ളിക്കാരിക്ക് ഈ പ്രായത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊള്ളത് കൊണ്ട് നടക്കാനും കൊറച്ച് ഇതാ പക്ഷെ നമുക്ക് കൊറച്ച് സഹായുള്ള വീടും കൂടെ ആയോട് പോകാതിരിക്കാൻ പറ്റത്തില്ല.
ആ വീട്ട്ല് ആ ഇപ്പൊ വീണ അമ്മ മാത്ര ഒള്ളോ
ഇല്ല രണ്ട് ആൺമക്കളുണ്ട് ഒരാള് കല്യാണം കഴിച്ചിട്ടില്ല ഒരാള്കല്യാണം കഴിച്ചു. ആ ഒരു പൊടികൊച്ചാ ഇപ്പൊ ഒള്ളെ അപ്പ അതിനേ നോ അമ്മയെ നോക്കണന്നൊക്കെ പറഞ്ഞാ രണ്ടും കൂടെ ആ ചേച്ചിക്ക് ബുദ്ധിമുട്ട് ആ ചേച്ചി ജോലിക്കും പോന്നുണ്ട്
ആ അവിടുത്തെ കൊച്ചിന് നല്ല പ്ര തോന്ന്‌ല ഒന്നാം ക്ലാസ്സിലൊക്കെണോ അതോ അതിനെക്കാ മൂത്തെയാണോ
ഇപ്പൊ ഒരു വയസ്സ് ആയിട്ടില്ലാ തോന്നുന്നു ഒരു അഞ്ചോ ആറോ മാസം
പ്പ അവിടുത്തെ അമ്മേ അവിടെ ചെന്നിക്കുമ്പോ ആ കൊച്ചിനേ കൂടെ നോക്കുന്നി ല്ല്യ
ആ അമ്മയ്ക്ക് അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ല്ല
ചുമ്മാ അവടെ ചെന്നന്ന് ഇരുന്ന് അവരട് സംസാരിച്ചിരുന്നാ മതില്ലേ പുട്ടൊക്കെ ഒന്ന് എടുത്ത് കൊടുത്ത് അ ആ
സഹായിക്ക അങ്ങനെന്തേലാക്കെ ഇതേ ഉള്ളൂ അല്ലാതെ പ്രത്യേക്കിച്ച് ജോലിയൊന്നും ഉം പിന്നെ അവിടെ അമ്മേ
എന്തോ റയ്ഞ്ച് കിട്ടുന്നില്ല എന്ന് തോന്നു ഞാൻ നോക്കട്ടെ നീ ഞാൻ മാറി ഇരുന്നിട്ട് ഒന്ന് വിളിക്കാവേ
ഓക്കെ ആ ശരി